ആഹ് എന്തൊക്കെയാ വർത്താനം
എന്താ നല്ല വർത്താനം എന്തൊക്കെയ ഉം പണിയൊക്കൊരുങ്ങി ഭക്ഷണം കഴിച്ചാ ആഹ് മക്കളൊക്കെ സ്കൂൾ പോയോ
ഇല്ല ഇന്നില്ല എന്റെ മോന് ഒന്നാം ക്ലാസ്സിലാണോ ഓല്ക്ക് ഒന്നുംന്ന് ഇല്ലല്ലോ
ആഹ് ഒന്ന് മുതൽ നാലു വരെല്ലാ തോന്നുന്നുണ്ട് ചെലയിടത്തൊക്കെ ഇണ്ടിന്ന് ഇന്നലെത്തെ പകരംന്നുണ്ട് ആഹ് അവനുണ്ട് ഇവിടെ ഉം ഉം എത്ര മക്കളാ പ്പരണ്ടോ
രണ്ടാള്
ഉം ഉം വലുത് എത്രയിലാ അപ്പോ ഒന്നാം ക്ലാസ്സില് ആ അപ്പൊ ചെറുതോ
ചെറുതിന് മൂന്ന് വയസ്സായിട്ടുള്ളു
ആഹ് ആഹ് അങ്കൽവാടി പോവോ
ഇല്ല ഇവിടെ അടുത്തൊന്നും അംഗൻവാടി ഇല്ല അപ്പൊ കൊണ്ടാക്കിയിട്ടൊന്നുല്ല ഇല്ലേ റോട്ട് കൂടി ഇനിയിപ്പോ നേരെ നടക്ക് നടക്കാനാണെങ്കിൽ നടക്കില്ല നമുക്ക് കൊണ്ടാക്കാം ഇത് കുറേ ഉള്ളിൽ കൂടൊക്കെ പോണം
ആഹ് അംഗൾവാടിക്കെ ഉള്ളിൽ ടൗണങ്ങനെ എറങ്ങി പിന്നെ എതും പക്ഷെ ഇത് അടുത്ത് ഞങ്ങളടുത്ത് ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് നല്ല രണ്ട് പെര അപ്പുറത്താ
ആഹ് ആ എന്റെ മുത്തച്ചിന്റെക്കെ അവിടെ അങ്ങനെ ഓല മുറ്റത്തു നിന്ന് ഇറങ്ങണന്നെ അംഗൻവാടി
ഉം പക്ഷെ ആദ്യം നമ്മള അങ്ങനെ അങ്കൽവാടിക്ക്ന്നും പോയിരുന്നില്ല ഇപ്പൊ പിന്നെ അംഗൽവാടിക്കൊക്കെ എല്ലാരും പറഞ്ഞേക്കലും അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളുംക്കെ വാങ്ങിക്കൊക്കെ ചെയ്യും പണ്ട് പറഞ്ഞാ അംഗൽവാടി പറഞ്ഞാ എന്തോ പോലെ
നല്ല നല്ല ഫുഡ്ല്ലേ അംഗൻവാടി തന്നെ നല്ല നല്ല ഭക്ഷണങ്ങളാണ് ഉം
ക്കെ പാട്ടും കളിയുംറ്റി എല്ലാതും നല്ല ടീച്ചേഴ്സും ഒന്നും ഉണ്ടല്ലോ കുട്ട്യൾ പോകണം എന്ന് പറഞ്ഞിണ്ട് ഇങ്ങോട്ട് പറയും
ആ ഇവിടെ ഇവിടെ ഇന്റെ മൂത്തച്ഛന്റെ കൂട്ടിനെ ഒന്നാം ക്ലാസ് കൊണ്ടോയി ചേർന് ഓ എൽ കെ ജി കൊണ്ട് പോയി ചേർത്തന് ഇവിടെ സ്കൂളില് ന നാല് വയസായിട്ടുള്ള ആൾക്ക് അപ്പൊ കൊണ്ട് പോയി ചേർത്തിട്ട് അവിടെ ന്റെ മുത്തഛൻ. പറയ നിന്റെകുട്ടിക്ക് തന്നെ ഉള്ളടി ഒന്നും അറിയാത്തത് ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്ലേറ്റു പെൻസിലും
ആ അപ്പൊ അതൊക്കെ ഈ അങ്ങന വാട്ടീന് പടിപ്പിച്ച് കൊടുക്കയ ഇവിടക്കന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഒക്കെ ഒരു വിധൊക്കെ അറിയും കുട്ട്യൾക്ക് അതുപോലെ വിവരങ്ങള് എൽ കെ ജി പോവണ. ആവശ്യമില്ല നേരെ യു കെ ജി കൊണ്ട്പോോയി ചേർത്താൽ മതി
ആ എന്നിട്ട് ഇവരെ തന്നെ വീട്ടിൽന്ന് മാറുന്നത് ചെയ്യലില്ല മുത്തച്ഛിന്റെ കുട്ട തികന്നിടുപ്പ രണ്ടു ദിവസം പോയി പിന്നെ പോയില്ല ഇല്ലേ
ആ ആഹ് അതുകൊണ്ടായിരിക്കും പക്ഷെ അങ്കൽവാടിയക്കെ നല്ലതാണ് പിന്നെ ഓരോ ഫെസ്റ്റ് ഒക്കെ വരുമ്പോ എല്ലാറ്റിനും പങ്കെടുപ്പിക്കുക
ആ ഇവിടെ ഇപ്പൊ. ഓനെ കൊണ്ട് ചേർത്ത് പറഞ്ഞാ സ്കൂളില് വ തന്നെ അംഗൻവാടി കുട്ടികളൊക്കെ പരിപാടി നടക്കെ കാണുമ്പോൊക്കെ നമുക്ക് ഇതാണ് പക്ഷെ അ ദൂരം ആലോചിട്ട് പിന്ന ഇപ്പോ ഒരു മൂന്ന് നാല് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓഡ്രഷ ഒക്കെ ഏൽപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം ഇതിപ്പോ അതൊന്നും ഇല്ല ഒരാ
ആ അതെ. ന്തന് വച്ച മറ്റേത് സ്കൂൾക്ക് പോകുമ്പോ കുട്ടികൾക്ക് കര. യും ഇപ്പതൊക്കെ ആ കരച്ചിലക്ക് അംഗങ്കവാടി തന്നെ കഴിയും പകുതി പിന്നെതാ ആഹ്
എന്റെ വല്ല്യ മോന് അ അവന അങ്ങൻവാടിിലൊന്നും വിട്ടില്ല അവനെ പിന്നെ നാല വയസ്സിൽ നേരെ സ്കൂളിലാക്കിക്കാണ് അപ്പൊ ഇവിടുന്ന് കൊറച്ച് ദൂരത്തക്കുള്ള സ്കൂള അടുത്തൊന്നും അല്ല അപ്പൊ ഒരു ഫസ്റ്റ് ദിവസം പറഞ്ഞ് നിങ്ങള് കുട്ടികളുമായി വന്നിട്ട് കുറച്ച് നേരം ഒക്ക കണ്ടിട്ട് പോയ്ക്കോളി പിറ്റേ ദിവസം മെസ്സേജ് അയച്ചു ടീച്ചറ് പിന്നെ കുട്ടികളെ ബസ് ആായിട്ടു വിട്ടാ മതി
ആഹ ആഹ
ഇപ്പ പോകന്ന കൊണ്ടാക്കാൻ നിക്കണ്ട കൊണ്ട് പോയി കഴിഞാ കുട്ടികൾ നിൽക്കൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും
ആഹ ഇത് ഒരാഴ്ച എന്തായാലും ടീച്ചേഴ്സ് നല്ല ബുദ്ധിമുട്ടാാവും കുട്ടികൾക്ക് കരഞ്ഞിപ്പം
നമ്മക്കാണ് ആകെ ബേജാറാവ കുട്ടികൾ എന്തൊക്കയാക്കു എന്തൊക്കയാക്കുമെന്ന്
ഉ അങ്ങനെ തന്നെ ആവോണ്ട് പിന്നെ അവർക്ക് അങ്ങനെ പരിചയംമില്ല അങ്ങനെ തന്നെയല്ലേ അപ്പ നമ്മൊക്കെ എങനെ പടിച് വന്നെ
ഞമ്മളമാർക്ക് അന്ന് പേടിയുന്നുണ്ടായിു ഞമ്മളന്മാര നമ്മക്ക അതില
ആ പക്ഷെ ഇപ്പൊ സൗകര്യങ്ങളും കാര്യങ്ങളുംക്കെ കൂടിയത കൊണ്ട് വലിയ പ്രശ്നമല്ല മറ്റേ നമ്മള് നടന്ന പോകുമ്പോ ഇത് സ്കൂളക്ക് എത്തിയിരുന്നോ എന്താ ഏതാന്നുള്ള എടങ്ങറ അവർക്ക് അ ആ ഇ അവര് ബസിൽ വിട്ട തന്നെ പേടിയ കാലായിക്കണ
ഏ എവിടെ റോഡിലൊരു അപകട ഇല്ലാത്ത ദിവസല്ല
ഇല്ല അപ്പൊ അതുകൊണ്ട് ബസ്സിൽ തന്നെ വിട്ട ബുദ്ധിമുട്ടും പ്രശ്നം പേടിയൊക്കെയാണ് പന്തൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ പോയിരുന്ന പാടവും തടവും എല്ലാ മൂച്ചിന്റെ ചൂട്ടക്കെടി മാങ്ങ ഉപപെറുക്കിയിട്ടോ ഒക്കെ കട്ടോ അങ്ങനെയൊക്കെ പോയി
സ്കൂൾക്ക് പോണ സമയത്ത്. സ്കൂൾക്ക് അങ്ങോട്ട് വേഗം എത്തും വല് അടിക്കുംപോക്കെ എത്തണല്ലേ രുതി മണ്ടങ്ങട് തിരിച്ചു വരുമ്പോ എത്രത്തോളം നേരം വ അത്രത്തോളം വകിച്ചു
എന്തെങ്കിലും അത് കഴിക്കാനുള്ള ടൈംഉണ്ടാവുമോ ഉണ്ടാവൂല അപ്പോഴേക്ക് റ്റി പക്ഷെ വീട്ടിൽ നിന്നിറങ്ങുപോഴ് സ്കൂള് എത്തുമ്പഴേക്കും ബെല്ല് അടിച്ചിട്ടുണ്ടാവും ഞങ്ങക് ഒരു അറബി ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങളെ പിന്നെവരുണ്ടാവും വടിയ എടുത്തിട്ട് വരുന്നെ അത്കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ പറ്റില്ല ചില്ല അഥവാ അല്ലെങ്കിൽ വല്ല പുളിങ്ങൊക്കെ പറിച്ച് പോവാണെങ്കി അപ്പ അവ്ട്ന്ന് ഓടിക്കും നടക്കിന്നർഞ്ഞിട്ടെ ഏതായാ സ്കൂള്ൽ എത്തുമ്പോത്തിനൊരു പത്ത്ള്ളെ പത്തരൊക്കാവും പത്തേ മുക്കാലായാലവർക്ക് ടീച്ചർ ഞമ്മളൊപ്പണ്ടല്ലോ ആ ഒരു ധൈര്യത്തില് ഞങ്ങളും തന്നെ പത്ക്കേ പോവൊള്ളു അങ്ങനായിട്ട് നല്ലൊരു രസള്ളൊരുതേർന്നു സ്കൂള് ഇപ്പൊ പിന്നെ ങ്ങനെ
ഇപ്പൊ പിന്നെ താ നേരം വെൾത്താ മുറ്റത്ത്ന്ന് കേറാ സ്കൂൾന്നവ്ടെച്ചെന്ന് ഇറങ്ങ തിര്ച്ചതേമാതിരി കേറാ വ്ടെന്ന ങ്ങ പോണം ആഹ് ഇല്ല ഇല്ല യ്യ അതൊരു കളില റൊരു ലോകവല്ലേ
സംഭവം ഉണ്ടാവില്ല ഇനിയ്ള്ള ജനറേഷൻ കുട്ട്യാൾക്ക് കാരണം നമ്മൾ പഠിക്കുമ്പോണ്ടാവ ആ ഒരു ഇതുണ്ടാവും ത് സി ബി എസ്സ്യ പൊയ്‌ക്ക്ണേച്ച പിന്നെ കുട്ട്യാക്കൊന്നും ണ്ടാവൂല തീരി ണ്ടാവൂല.
ആ ഞാൻ സി ബിഎസ് ഇലാണ് ആക്കിക്ക്ണത് ഇവിടെ എന്താ റ്യോ ഒക്കെ ഞങ്ങളെ കുടുംബത്തിലെന്നെ കുട്ട്യാളൊക്കെ വടെ സ്കൂളിലാണ് അടുത്ത്ള്ള ഗവൺമെൻറ് സ്കൂളിലാണ് ഓലെന്നൊരു സെറ്റാവും ന്നട്ട് ഓലെന്നെ തല്ലാനും പോവും ഓലെന്നെ തല്ല്ണ്ടാക്കേം ചെയ്യും.
ആ അല്ല ഗൂഗ്ൽ അ ചെറിയൊരു രണ്ട് നാല് ക്ലാസ് വരെക്കെയും എന്ത ഇംഗ്ലീഷ്മീഡിയത്തിലാണെ കുട്ട്യാക്ക് പഠിയും അതെന്തയാലും ഓക്കെയാണ് മറ്റേത് ആവുമ്പോ നമ്മക്ക് ഗവൺമെന്റ് സ്കൂൾലാവുമ്പോ ന്താന്നറ്യോ പടീലാ കളി ഡിഗ്രി അങ്ങനെ പോവും ഞാൻ എന്റെ രണ്ട് ന്ക്ക് മൂന്നും ആൺ കുട്ടികളാണ് അയ്ൽ രണ്ടാള് ഞാന് തേപോലെ ഇംഗ്ലീഷ്മീഡ്യത്തി ചേർത്ത പിന്നെ സർക്കാർ സ്കൂൾ കൊണ്ടന്നാക്കി അതോണ്ട്പിന്നെ ഇന്കങ്ങട്ട് തിര്ഞ്ഞോക്കേണ്ടാവശ്യം വന്ന്ട്ടില്ല തന്നായിട്ട് പഠിക്കും എല്ലാരിഗ്ലീഷും തലേകേറി കിട്ട്യാ പിന്നെ ബാക്കിള്ളതങ്ങനെ പോയി
ആ പോകും ഞാനതേ കൊർച് കാലം ങ്ങട്ട് തിലന്ന് പോട്ടെന്നാ ഒരു ഒരു അച്ചടക്കൊക്കെ കുട്ട്യാക്ക് പടിയന്നല്ലേ താണ്
നല്ലതാണ് ഇംഗ്ലീഷ് മീഡിയം ന്ന് പറഞ്ഞാ ത് നമ്മളാ ചെന്നിരിക്ക ബുക്ക് ബുക്ക് ക്കും അവരും മാത്രള്ളതായിട്ട്ള്ളൊരു ലോകാ
ലോകാണ് ആഹ് ഇപ്പ പിന്നേം കൊറെക്കെ മാറി ട്ടോ കാരണം ശനി ഞായറൊക്കെ ക ക ആ കരിക്കുളർ കരിക്കുലർ ആക്ടിവിറ്റീസ് ന്നൊക്കെ പറഞ്ഞിട്ട് ശനി ഒക്കെ ക്ലാസും കാര്യങ്ങളൊക്കെ കൊട്ക്ക്ണ്ട് കരാട്ട യ്റ്റും കു കുട്ട്യാൾക്ക് ഭാവിക്ക് ഉപകാരപ്പെട്ണെ ഇതൊക്കെ കൊടുക്ക്ണ് ണ്ട് പ്പൊ
ണ്ട് ആ മറ്റേത് പുസ്തക പുഴുക്കൾ ന്നൊക്കെ പറയും സി ബി എസ് ന്റെ എന്റെ മോൻ സി ബി എസ് ഇ ആവുമ്പോ വെറും പുസ്തക പുഴുക്കളാണ് പുസ്തകത് തന്നെ കുത്തർക്കണ്ടിവരും വേരൊന്നുണ്ടാവൂലലോകംന്നർഞ്ഞു ക്ഷേ അവർക്കെ ന്നേച്ച ഈ ഗവൺമന്റ് സ്കൂൾ കാരണങ്ങനെ ഓട് ഓടിച്ചാടി മണ്ടി നടക്കാനൊക്കെ മറ്റേ ഫുഡ് കഴിക്ക പിന്നൊന്ന് ജ ജസ്റ്റൊന്ന് കറങ്ങാതൊക്കെ കളി ചായ ഒന്നിനു ആ സമയ്ക്കില്ലല്ലോ
താ ഇവടെ ഇവടിം ഇവനിങ്ങനെ പറയ്ണ്ട് മുത്തച്ഛന്റെ മക്കളൊക്കെ കണ്ട് സ് കൂളാണ് അപ്പൊ ഞാൻ പറിം ഞാൻ ന്റെ സ്കൂൾന്ന് പോരാ ഞാ ന്നിട്ട് റിച്ചൂന്റെ സ്കൂൾക്ക് പെയ്‌ക്കോളാ ന്നെവ്ടാക്കിത്തന്നാ മതിന്നറിം ഓന് ങ്ങ്ട്ട് പോരാനാണ് ഓൻ ഓന്റൊപ്പള്ളോലോക്കെ ബടേണ് ഓമാത്രം ഒയ്ഞ്ഞവടെ പോയ്ക്കാണ് അപ്പൊ ഞ പർഞ് കൊർച്ച് കാലം ആ വികൃതിയൊക്കൊന്ന് ഒന്ന് ഒതുങ്ങോളം തൽക്കാലം അങ്ങട്ട് പോയി പൊയ്‌ക്കോട്ടെ അത് കയിഞ്ഞിട്ട് മ്മക്ക്ണ്ട് കൊണ്ട്രാ
നാട്ടിലെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടിയിട്ട് അവരങ്ങട്ട് പഠിപ്പിൽ ശ്ര
ആഹ്ണ്ടാവൂല ത്പ്പോ ഒയ്ഞ്ഞ് പോവാ വോണ്ട് ഓൽക്ക് പരസ് പര പരസ്പരം അങ്ങനെ വല്ല്യ അറിവില്ലാത്ത കുട്ട്യേളേറ്റല്ലേ ഓല്ക്കയ്ന് കമ്പനിയാവാനൊക്കെ നല്ലതാണ്
ഒന്ന് പഠിക്കാനും നല്ലതെന്നേണ് പിന്നെ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇംഗ്ലീഷൊക്കെല്ലേ കാര്യായിട്ട് തലയിൽ കേറണ്ടത് പ്പത് നല്ലോണം സി ബി എസ് ഇ പോയാ തന്നെ ലെവലാവു
ണ്ണും പ്ലസ് ടു ആവുമ്പോ പിന്നീത് ഇംഗ്ലീഷെന്നല്ലെ വെറും ഇംഗ്ലീഷ്
ഉം അയ്നങ്ങനെ പിന്നെത്ര ക്യാഷും കാര്യങ്ങളൊക്കെ ണ്ടെങ്കില് ഏഴ് വരെ ഇംഗ്ലീഷ് പോയെന്നെന്നെ നല്ലത് പിന്നെ എട്ട് ഒമ്പത് പത്ത് അതും നമ്മള് പിന്നെ മറ്റ് വേ സർക്കാർ സ്കൂളില് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്ക ഞാൻ പിന്നെ അങ്ങൻതീല ചേ ച്ച് ഇംഗ്ലീഷ് മീഡിയം ചേർത്തിട്ട് പിന്നെ സർ ക്കാറില് ഇംഗ്ലീഷ് മീഡിയം ചേർക്ക അതും ഇംഗ്ലീഷ് ബുക്കോളൊക്കെ ഉഷാറാണ് അതിനൊന്നും പറില്ല തിനനുസരിച്ചാട്ടോ പിന്നെ കുട്ടികളതിനും ചെല കുട്ട്യാൾ പഠിക്കും ചേലോൽ പഠിക്കില്ല അതേപലെ ചെലെ ടീച്ചേർസ് നല്ലോണം ശ്രദ്ധിക്കും പഠിപ്പിക്കും ചേലോലാണെങ്കി ആ കളീ കൂടെങ്ങനെ പോ വും അങ്ങനെ ആകുമ്പോ രണ്ടാക്കും അതൊക്കെ നമ്മളൊരു താണ് ടീചേർസിന് നല്ലത് കിട്ടലും കുട്ടികള് പഠിക്കലും എല്ലാ കുട്ടികളും ഒരു പോലെയാവില്ല അതേപോലെ എല്ലാ ടീച്ചേഴ്സും ഒരേ പോലെയാവില്ല
ആ ഇവിടെപ്പൊ എൽ കെ ജി യു കെ ജിന്ന ആൾക്ക് വല്യ പ്രശ്നണ്ടായില്ല ടീച്ചർമാര് കൊഞ്ചിച്ച് എല്ലാ ദിവസ പോൺ പീടിയത്തിങ്ങനെ കൊടുക്കല്ലേ ആ ഒന്നാം ക്ലാസ്ക്കണ്ടെത്തിയപ്പോ ആൾക്ക് കൊർച്ച് ടെൻഷനാണ്. കാരണം ടീച്ചർമാർ അതേ അതേപോലെല്ലാ സ്പൂൺ കൊടു ഓലൊറ്റൊക്ക് ചെയ്യണ്ടേ അപ്പ വ് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല സങ്കടം പറിം. അയ്ക്കുടേ ഓന് കൊർച്ച് വെ വൈകീക്ക്ണ് ഏഴു വയസ്സായിക്ക്ണ് ഇപ്പ ആൾക്ക് അപ്പൊ ഓന്റെപ്പർഞ്ഞു ഓന് ആഹ് അത് ഓനെ ഞാൻ ഖുർആനിക് പ്രീ ലുസ്കൂളിലാ ആക്കിയത്. അവിടെ ഒരു മൂന്ന് വയസ്സായ ആഹ് ആഹ് അല്ല ഇവടെ എന്താണ് ഹെവൻസില് മൂന്ന് വയസ്സാവ്ണ സമയ അത് ചേർക്കണം. മൂന്ന് വയസാണ് കറക്റ്റ് അതിന്റെ ടൈം അപ്പം മൂന്ന് വയസ്സിൽ ഞാൻ ചോയിച്ചപ്പം ഓന്റെ ബാപ്പ വാണ്ടാ അവന് ചേർക്കണ്ട ചെറിയ കുട്ടിയല്ലേർഞ്ഞുന്നോട് ആ യങ്ങനെ ചേർ അങ്ങനെ നാല് വയസ്സായപ്പോ പിന്നെന്നോട് ഇങ്ങട്ട്ർഞ്, മൂന്നേ മുക്കാലായപ്പോ ഇന്നോടർഞ് ഓഹ് ഇടുക്കോന്ന് ചോയിച്ചോക്കാർഞ് അപ്പ ഞാൻ ചോയ്ച്ചപ്പോ പറഞ്ഞ് ഞങ്ങള സിലബസൊക്കെ കൊറെ പഠിപ്പിച്ച് എത്തീക്ണ്. മുസായ്ഫ് ഖുആൻ അല്ലേ കൊറേ ആഹ് അപ്പൊ ഇങ്ങക്ക് പഠിപ്പിച്ചൊടുക്കാൻ കഴിയൊങ്കില് പിന്നെ ഇങ്ങള് ചേർത്തോളി ഞ ഞങ്ങള് നോക്കിക്കോളാം ബാ ചെയ്യാ. അപ്പ ഞാൻ പറഞ്ഞ് ഇന്നെകൊണ്ടാവൂല കാരണം ഓര് പഠിപ്പിക്കണ മാതിരിയൊന്നും നമ്മളിര്
പക്ഷെ അതിലൊക്കെന്ന് പറഞ്ഞാ അവര് അക്ഷരങ്ങൾ പഠിപ്പിക്കല്ലല്ലോ തൊള്ളാ പാഠം പഠിപ്പിക്ക
അ അല്ലേ അ അവന് അറബി അക്ഷരങ്ങളൊക്കെ അറിയാം
ആ എന്നിട്ട് പിന്നെ ചേർത്തിട്ട് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സി ബിസ് ഇ ചേർ
അല്ല ഓന് ഓന് ഇപ്പോ പഠിക്കണ സി ബി എസ് ഇ സ്കൂളിന്റെ ഒരു ഭാഗം തന്നെ ആണ് ഇ ഹെവെൻസ് കെജി സെക്ഷൻ വേറേം ഹെവൻസ് വേറെയിങ്ങാണ്ട് രണ്ട് പാർട്ടയിങ്ങാണ്ട് ന്നെ സ്കൂ സ്കൂളിൽ അപ്പം ഓനെ ഹെവൻസിലാക്കി മൂന്ന് വർഷപ്പോ അവിടുത്ത് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി പ്രീ സ്കൂളും ആ ഓന് ആ ഓൻ ഖുർനൊക്കെ ഓതുപ്പളെ ഹ് അവസാ മുപ്പതാമത്തെ ജു മുപ്പതാമത്തെ ജുസ്ഹ് ഇണ്ടല്ലോ ചെറിയ സൂറത്താൾ വര്ന് അത് ഫുള്ള് കാണാ പാഠം പഠിപ്പിക്കും അല്ലാതെ മുപ്പത് ദിസം ഖുർആന് ഇവിടന്ന് ഇടു ചോയിച്ചാലും ഓൽക്ക് കണ്ട്ങ്ങാണ്ട് ഓതാനും അങ്ങനേം പഠിപ്പിക്കും
ആ ആ ഈ മൂന്ന് വർഷം കൊണ്ട് ഫീ ഒക്കെ നല്ലോണ്ടാവുംല്ലേ
ഫീസ് പിന്നെ ഡൊണേഷൻ ഒരു പത്ത് രൂപ കൊടുത്തിരുന്നു പിന്നെ നാലെ അഞ്ഞൂറ് സ് ഫീസ് വരും ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോ മൂന്ന് മാസം കൂടുമ്പോ നമ്മൾ നാലെ അഞ്ഞൂറ് വച്ചിട്ട് അങ്ങന അടിക്കും
അതില് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നോ എല്ലാ വിഷയം വരോല്ലോ അതില് ആ ആ ഞാൻ ഇംഗ്ലീഷും മലയാളൊന്നും വല്ലാതട് പോയില്ല എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് വർഷം തന്നെ മാറ്റാൻ തീരുമാനിച്ച് അയല് പിന്നെ ടീച്ചർ പറഞ്ഞ് നിങ്ങൾ എന്തിനാ അങ്ങനെ മാറ്റിയെ ഞങ്ങൾ കുട്ടിയുടെ അഡ്മിഷൻ ലെ തായത് ന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ യു കെ ജി അയിനെ കുട്ടിനെ ഒന്നും ലെവലായില്ല ഇപ്പൊ പിന്നെ ഗവൺമെന്റിൽ ഇംഗ്ലീഷ് മീഡിയം വിട്ട്
ആഹ അയില് തന്നെപ്പൊ വയസ് ഇങ്ങനെ കൂടിലേർഞ്ഞ്ങ്ങാണ്ട് ഒന്നാം ക്ലാസിൽ ഇരുത്തണ്ട രണ്ട്ക്ക് ഇരുത്തിക്കളാർഞ്ഞ് ന്നോട് സി ബിഎസ് ഇല്ലേ ഈ ചെറിയ കുട്ടിയല്ലേ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ് എക്സാം എഴുതിച്ച് നോക്കാ അനെ എക്സാം എഴുതിച്ചപ്പോ ടീച്ചർ പറഞ്ഞ് ഇംഗ്ലീഷ് കുറച്ച് പഠിച്ചെടുക്കാണ്ട് ഫുൾ ഇംഗ്ലീഷ് ആണ്തില് സി ബി എസ് ഇ ബേസ് വരിക അപ്പൊ ഇംഗ്ലീഷ് ബേസ് ഇല്ലാതെ കുട്ടിനിങ്ങനെ കാട്ടിട്ട് കാര്യട്ടോ പറഞ്ഞ് ആ അപ്പ ഞാൻ പറഞ്ഞുഎനിക്ക് തീരെ മനസില്ല ഓന്റെപ്പന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഒന്ന് എക്സാം എഴുതിച്ച് നോക്കിയതാണ് പറ്റില്ലെങ്കി നിങ്ങൾ ഒന്നിക്ക് തന്നെ എഴുതിക്കോളി കാരണം ബുദ്ധിമുട്ട് നമ്മക്കല്ലെ അവർക്ക് തൊള്ളതോണ്ട് പറഞ്ഞാ മതി
കുട്ടികക്ക് പിന്നെ ബുദ്ധിമുട്ട് നല്ലോണം വരേം
ആ എമ്മക്ക് പോലെ പഠിപ്പിച്ചെടുക്കാനും ബുദ്ധിമുട്ട്
ആ ആ
ആ ഞാൻ എന്റെ കുട്ടി എണീത്തിരിക്കണ് ഞാൻ ഇപ്പൊ വിളിക്കട്ടില്ലേ
ആ ഓക്കെ ഓക്കെ എന്നാ ശരി
ആ ശരി
പയതനാത